കേക്കുന്നില്ലേ ഹലോ കേക്കുന്ന കേക്കുന്നില്ലേ ഹലോ ഹലോ കുഞ്ഞുട്ട കേക്ക ആഹ ആഹ് പള്ളിപ്പോ മ്പാ ആ് എന്തുണ്ട് വിശേഷം
ആഹ് നല്ല വിശേഷം എവിടെ പോന്നാണ്
പള്ളിലേ ഞായറാഴ്ചല്ലേ മോന എഴുന്നേക്കുന്നില്ല ഒമ്പത് മണിക്ക് പള്ളി പോണേ അപ്പൊ അവനെ റെഡി ആക്കാൻ വേണ്ടി വിളി ക്യാ റൂന്നു അവന എഴനക്കുന്നില്ല എഴുന്നേക്ക് മുത്തേ
വിളിച്ചാലല്ലേ ഒമ്പത്ണി മണി ആവുമ്പോ ഏണി
ഉ
തമസിച്ചാണോ ഉറങ്ങുന്നെ
ഇല്ല പത്ത് ഇന്നലെ പത്തുമണിക്ക കടന്ന അല്ലാത്ത സഭൂ മണിക്കാുമ്പോഴത്തേും കിടക്കും
ആ പിന്നെ ചായ കുടിച്ചു ഉം ഞങ്ങ ഇവിടെ ചെല പല സമയവും അങ്ങനെയൊന്നും ഇല്ല കൃത്യസമയമൊന്നുമല്ല പതിനൊന്നുമണി പതിനൊന്നരക്ക് മുൻപ് കിടക്കും കുന്തൽ
ആ ഞങ്ങളും എന്തെങ്കിലും അങ്ങനെ സിനിമയ് പോയാ അങ്ങനെയൊക്കെ മാത്രമേ വൈകയുള്ളൂ പിള്ളാരൊക്കെ എഴുന്നേറ്റോ
ആ അവര് എഴുന്നേറ്റു ഉം മ്മള് പള്ളി പോയി
ആ
ണ്ടല്ലോ അവിടെ പോവും പഠിക്കാൻ
ആ
ഉം അത് ഒമ്പത് മണി വരെ ഏഴു മണി ട്ടേ ഒമ്പത് മണിവരെ
ആ അടുത്ത തന്നെയാണോ
ആ അടുത്താണ്
ആ ഇവിടെ ഞങ്ങൾക്ക് അഞ്ച് മിനിറ്റ് പോകണം ഇനി അത് കഴിഞ്ഞിട്ട് ഇവ പിള്ളേർക്ക് ക്ലാസ് ഉണ്ട് അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്ക് വരുള്ളൂ ഭക്ഷണം ഒക്കെ കൊടുത്തിട്ട് വിടണേ
ഉം ഉം അങ്ങനെ എല്ലാവരും റെഡിയായ
അപ്പൊ അവനെ എഴുന്നേപ്പിക്കുയാ ഇനി പല്ല തേച്ച് ചായൊക്കെ കുടിക്കണ്ടേ
ഫുഡൊക്കെ റെഡിയായ
ആ ഫുഡ ഒക്കെ റെഡിയായി ഉം ഞാൻ അലക്കിയൊക്കെ വന്നതാണേ
ഉം
അവൻ പറയാ അമ്മ നനഞ്ഞു ന്ന് എന്റെ ഡ്രസ്സ് വെള്ളം ഒണ്ടേ
ആഹ് തുണി അലക്കിട്ട് വന്നു
മഴ ചാറി കൊണ്ടനിക്കുകയാണ് ഇനി പള്ളി പോകണ്ടേ അപ്പ വേഗം തുണിയൊക്കെ അലക്കി റെഡിയായതായിരുന്നു
ഉം ഉം ഒരു മോനാ
ആ ഒരു മോനാ
ഉം ഉം
മൂന്നാം ക്ലാസില്
ആ ഉം ഇവടെ രണ്ട് പെൺകുട്ടികള് ഒരാൾ ഒമ്പ ഒമ്പതില് ഒരാള് ആറില്
ആ
ഉം
ഇല്ലേ തന്നെ മദ്രാസിലും
ആ അതെ അതെ
ഉം ഇപ്പൊ പള്ളിൽ ഒരു ക്ലാസ് നേ ത്തയാ നാലാം ക്ലാസ്സിലാ ഞാന്ഒരു വർഷം മുന്നേ ചേർത്തിരുന്നു
ആ ആആ
പിന്നെ ചായ ക്കെ കുടിച്ചോ
ത്തൊക്കെ ഇവിടെ പൊറകോട്ടൊക്കെ വന്നതാ പിന്നെ വീണ്ടും ഒരുക്ലാസ്സിൽ തന്നെ ഇരുത്തി
ഞാന് കൊറോണ ആയതൊണ്ട് അപ്പ സ്കൂൾ ചേർത്തില്ല ആ ടൈം ആയിരുന്നു സ്കൂൾ ചേർ കണ്ടത് പിന്നെ ചേർത്തില്ല അങ്ങനെ സ്കൂൾ ചേർ ഒരു വർഷം വൈകി
ആ
ആ സമയത്തുള്ള ക്ല പിള്ളാ അവന്റെ ക്ലാസ്സിലെ പിള്ളോരൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു വർഷം വൈകിയ പിള്ളേരായിരുന്നു മുഴുവൻ അപ്പൊ ആരും സ്കൂളിൽ ചേർ ത്തിട്ടില്ല
ഉം കൊറോണ ക്ലാസ്സ് ന്നും പിള്ളേർക്കൊന്നും ശരിയായിട്ടില്ലല്ലേ അതുകൊണ്ട്
ആ അതു കൊണ്ടാ പിന്നെ ഞാൻ ചേർ ക്കാതിരുന്നത് നമ്മള് ചേർത്ത് എന്താ ഫീസും കൊടുക്കേണ്ടേ ഇവൻ സി ബി സി സ്കൂൾല് ആണേ അപ്പം ഫീസും കൊടുത്ത് ഞാനിങ്ങനെ അകുമ്പോ ക്ലാസുല്ല നമ്മൾ പഠിപ്പിച്ചാ ശരിയാവത്തുല്ല
ഉം
അപ്പൊ എന്താലും ചേർത്തില്ല
ഉം ഉം
എ ൽ കെ ജി വിടാതെ യുകെ ജിക്ക് വിട്ടുല്ല
ആ അത് ശരിയാവില്ല
ആ ആ അങ്ങനെ എല്ലാം പോയി വന്നപ്പോഴത്തേക്കും ഒരു വർഷം പുറകിലായി
ഉം ഉം അത് കുഴപ്പമില്ല ആമ്പുള്ളൊ ഉം
ആഹ്
ഉം
നല്ലതിപ്പ നമുക്ക് കുറച്ചും കൂടി പറഞ്ഞ് ഇങ്ങനെ വയസ് കൂടുമ്പോ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുവല്ലോ അങ്ങനെ ഒരു ഇതുണ്ട്
ആ അതെ ആ ആൺകൊച്ച് ആണെങ്കിൽ കൊഴപ്പമില്ല പെൺകുട്ടിയാണെങ്കി ക്ലാസും ഏജും ഒരേ കണക്ക് വന്നില്ലങ്കിൽ ശരിയാവേല
ആഹ് ആഹ് പിന്നെ പെമ്പിള്ളാര് പാ ഇരുന്നോടുല്ലേ ഇതൊക്ക ആമ്പിള്ളേർക്ക് അവർക്ക് കളിക്കണം കളിക്കണം ഒരു ചിന്ത മാത്രം
ഓ ഇല്ലങ്ങളോക്കി ഇവിടെ പിന്നെ മൊബൈല് ഒത്തിരി സമയം ഉണ്ടെങ്കിൽ ഫോൺ എടുക്കും
ആഹ് ഇവിടെം അങ്ങനെ തന്നെ ഫോണൊക്കെ കാണും ടി വി കാണും ആഹ് ആഹ്
അവന്തര് പറയണ്
ടി വി കാണാൻ ടി വി ഉണ്ടായ ല്ലേ ഇന്നലെ ടി വി കംപ്ലയിന്റ് ആയേ ഉം
ആഹ് ആഹ് ഇപ്പഴും കണ്ടാ കംപ്ലൈന്റാവും
ശബ്ദം കേൾക്കും പക്ഷെ സ്ക്രീനിലൊന്നും കാണത്തില്ല കറുത്ത കളറായിട്ട് നിക്കാ അപ്പൊ
അതിന്റെ പിക്ചർ ട്യൂബ് അടിച്ചു പോയി പിക്ചർ ട്യൂബ് അടിച്ചു പോയതാ
ആഹ്
ചൂടാ തോനെ നേരം ഇട്ടിരുന്നാ? ചൂടായാലും അങ്ങനെ വരും
ആഹ് ചോയ്മല് ഉണ്ടല്ലോ
അത് ഓവർ ഹീറ്റ് ആയിട്ട് അങ്ങനെ പിക്ചർ ട്യൂബ് അടിച്ചു പോകുന്നതാ
കൊണ്ട്ന്നാരുന്നു
ആഹ് ആഹ് അത് ഓവർ ഹീറ്റ് ആയിട്ട് പിക്ചർ ട്യൂബ് അടിച്ചു പോവും അതാണ് അതിന്റെ വിഷയം
ആഹ് ആഹ് ഇനി തിങ്കളാഴ്ച വെല്ലാം കൊണ്ട് കൊടുക്കണം
ആഹ് ചെലത് നല്ല പൈസ മേടിക്കോ ശരിയാ
ആഹ് നല്ല പൈസയാാവു
ആഹ് ഒരു എത്ര ടിവി എത്ര ഇഞ്ചിന്റെ ടിവിയ
ഇത്രയാണോ വലുതാ
ആഹ് അത് എനിക്കറിയില്ല വലുത് എത്ര ആവുമെന്ന് അറിയുന്നേ ഓരോ ടീവി അനുനുസരിച്ചാണ്
പിന്നെ ചോറൊന്നും ആയില്ല ചോറൊക്കെ പതുക്കെടാന്ന് വിചരിച്ചുെന്ന് സണ്ടേയില്ലേ അതോണ്ട്
ഉം ന്റെ ചോറും കറിയൊക്കായി പള്ളി പോയി വരുമ്പോ ഒരു നേരം ആവല്ലോ
ഉം
അതുകൊണ്ട് എല്ലാം വെച്ച് പോണം
ഉം ഉം
രണ്ട് രണ്ട് നേരമുണ്ട് പള്ളി കുർബാന ചേട്ടായി നേരത്തെ രാവിലത്തെ പോയി വരുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാൻ വേണം അപ്പൊ ഞാൻ രണ്ടാമത്തേന് എപ്പോഴാ പോവാ
അപ്പൊ ചോറ് കറി ചേട്ടായി ഓട്ടോ ഓടിക്കാ
ആഹ് ആഹ്
പിന്നെ അടുത്ത് തുരിശടിക്കാൻ പോവും അങ്ങനൊത്തെ എല്ലാ പണിയും ചെയ്യും
ആ വറുതരിക്ക
ആ ഈ അടക്ക സീസണില് തുരിച്ച്ടിക്കാൻ പോകവും പിന്നെ അടക്ക പറിക്കാൻ പോവും
ഉം ഉം
ഇപ്പൊ മഴയായത് മഞ്ഞൊക്കെ ആവുമ്പോ ഇങ്ങനെടക്കി മഞ്ഞളിപ്പ മാഹാളി അങ്ങനെ ഉറക്കംവരുന്നു പറഞ്ഞ എന്നാലും
ഉം ഉം ഉം ഉം
കക്കയും കുമായം ഒക്കെ ഇട്ട്ട്ട്
ആഹ് അതെ
അവിടെണ്ടോ അടക്കൊക്കെ?
ഇവിടെ അങ്ങനുല്ല
റബറാ
ആഹ റബറാണ്
ആഹ് ആഹ് ഞങ്ങൾ ഇവിടെ റബ്ബറും ഉണ്ട് പക്ഷെ അടക്കയും ഉണ്ട് എല്ലാം പിന്നെ തെങ്ങ് അങ്ങനത്തെ ഒരുവിധം എല്ലാം ആ മക്കക്കുണ്ട്
ഉം ഇവുടെ നമ്മടെ നാട്ടിൽ കൂടുതൽ റബറാ
അെ
എണ്ണ വാങ്ങുന്നു വാങ്ങുന്നത് വാങ്ങുന്ന മില്ലിന്ന് വാങ്ങിക്ക ചക്കില അട്ടി എണ്ണേും പറഞ്ഞ മില്ലീന്ന് മേടിക്കും
ആഹ ആഹ ഞങ്ങിങ്ങനെ തേങ്ങയുടെ തോട്ടം എടുത്തിട്ട് ഡിസംബർ ഒക്കെ ആവുമ്പോ ആട്ടും
ഉം ഉം
കൊപ്ര ആ അങ്ങണാക്കി ആട്ടു
ഉ ഉ എന്റെ മെഷീനൊക്കെ ഉണ്ടോ അതെ
ഇല്ല ഇവിടെ അടുത്ത് തന്നെ ഞങ്ങളടെ വീടിന്റെ അടുത്ത് തന്നെ കൊപ്ര ആട്ടു ന്ന ഇതുണ്ട് മില്ലുണ്ട്
ഉം ഉം
അവിടെ കൊണ്ട് കൊടുത്താല് നമുക്ക് അവരാട്ടി വിളിക്കും ആട്ടിയിട്ട് വിളിക്കും
ഉ ഉ ഉ ഉണക്കാനൊക്കെ എങ്ങനെന്നെ
ഉണക്ക ഇവിടെ നല്ല വെയിലുണ്ട് അങ്ങനെ തെളിഞ്ഞൊരു സ്ഥലമാണ് അപ്പൊ ടാറസിന്റെ മേള് കയറ്റി വെക്കും
ഉം ഉ
അപ്പൊ മഴ എന്തെങ്കിലും പ ഇതാവുവാണെങ്കിൽ പെട്ടെന്ന് മൂടും അങ്ങനെ ഞങ്ങള് കൊപ്പറവട്ടിയൊക്കെ ഇപ്പ എപ്പോഴും മഴ പെയ്യും ഉ
ഉ ആ ആ ഇപ്പൊ മഴ സീസണല്ലോ ഇപ്പവുമ്പത്തല്ല
ഇപ്പൊ പറ്റത്തില്ല എന്ന എന്നിട്ട് അതിനുള്ള ഒരു മഞ്ഞ കളർ റോസ് കളറൊക്കെ കയറി തുടച്ച് തുടച്ച് മച്ച് മടക്കും
ആഹ
തേങ്ങ വാട്ട ആഹ ഉം ഉം ഇന്ന് ചായക്ക് എന്താ ഉണ്ടാക്കുന്ന
ചായക്ക് ദോശയും ചമ്മന്തിക്കറിം
ആഹ ഉ
പിന്നെ ചോറ് മീൻ കിട്ടില്ല മീൻ ഇനി വര ഏ
പിള്ളേര കഴിച്ചോളൂ അതെ
ഓ കഴിക്ക അവര് പറയും ഇന്നത് വേണന്ന് അങ്ങനെ ഉണ്ടാക്കുന്നു
ആ
വേണോന്ന് തലേന്നെ പറയും അങ്ങനെ അങ്ങ് വെക്കുന്നതാ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയ കഴി കഴിച്ചോളൂല്ലോ
ദോശൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു ഞാൻ ഉണ്ടാക്കും പക്ഷെ ഞാനും ഇവന് മാത്രമേ കഴിക്കുള്ളൂ ചേട്ടാ കഴിക്കത്തില്ല ചേട്ടക്ക് ചോറ് തന്നെ വേണം അങ്ങനൊക്കെ ആകുമ്പോ എനിക്ക് ഭയങ്കര മടിയാവും
രാവിലെ രാവിലെ ചോറ് കഴിക്കും
ആഹ് രാവിലെ ചോറാ കഴിക്കാ എട്ട് മണി ഒമ്പത് മണി ആവുമ്പോത്തേക്ക് കഴിക്കുള്ളൂ
അന്നേരം ഉച്ചക്കും ചോറ് രാ
ആപ്പിൾ രാത്രിയിലും ചോറാ ആ എന്ത് പലഹാരം അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമില്ല
ആ വേറെ ഷുഗറും അസുഖങ്ങളൊന്നും വേറെ ഒന്നും ഇല്ലെങ്കിൽ കൊഴപ്പില്ല
അങ്ങനെയൊന്നും ഇതുവരെ ഇല്ല ഇനി എന്താവും ആവോ ഒന്നുമില്ല ഒന്നുമില്ല ഉം ആഹ്
എവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു?
എന്തുവാ ഇവിടെ നൂൽപുട്ട്
ആഹ് ആ ഇടിയപ്പം
ആഹ് ഇടിയപ്പം നൂൽ പുട്ട് എന്നൊക്കെ പറയും.
ഉം. കറി എന്താ?
ക കടല
ഉം അത് നല്ല കോമ്പിനേഷൻ. ഷനാണ്.
ആഹ് കുഴപ്പില്ല നല്ലതാ ഇവന് കടലക്കറി ഇഷ്ടവാ.
ആഹ് നമ്മള് ഇവിടെ കിഴങ്ങ് കറി അല്ലെങ്കി ഇത് ഉള്ളിക്കറി ഒക്കെ ഉണ്ടാക്കുന്നെ മുട്ടക്കറിയെ.
ആഹ് ആഹ്. ഉള്ളിക്കറി ഒന്നും ഇവരൊന്നും കൂ കൂട്ടത്തില്ല മുട്ടക്കറി കൂട്ടും ഉള്ളി കറീ ഒന്നും കൂട്ടത്തില്ല.
ഉം അല്ല ഉള്ളി കറിന്ന് പറഞ്ഞ മറ്റേ മുട്ട പുഴുങ്ങിയിട്ട്.
സവോള വഴറ്റിട്ടല്ലേ എനിക്കിഷ്ടം അത് ഞാൻ അങ്ങനെ ഇടക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കും.
മു പിന്നെ തേ തേങ്ങയും പെരും ചീരവും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചിട്ട് ഉണ്ടാക്കുന്ന കറിയുണ്ടല്ലോ.
ആഹ് ആഹ്. ആഹ് എന്നാ ശരി ട്ട ഞാൻ വിളിക്കാവേ
ആ ശരി
ആ